കേക്കുന്നുണ്ടോ
തിരക്കിൽ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഇച്ചരി തിരക്കിലായി പോയി അതിന്റിടയ്ക്ക് എന്തോ
എന്നാ പറയാം
ഉം കൊറച്ച് തിരക്കിലായി പോയി അതാ വിളിക്കാൻ പറ്റാഞ്ഞെ
ഉം പിന്നെ വേറെ എന്നാ എന്നൊക്കെയുണ്ട്
വേറെ പിന്നെ ഇങ്ങനെ ഒക്കെ അങ്ങ് പോന്നു
ഉം
എന്നിട്ട് ഒപ്പന ഒപ്പന കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും എന്താ സ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു ഒപ്പനയൊക്കെ കഴിഞ്ഞപ്പോ
ഒപ്പന കഴിഞ്ഞപ്പോ ഞങ്ങളെ തോപ്പിക്കാൻ ആണുങ്ങൾ ഇറങ്ങി ആണ് ആണുങ്ങള് ആ എന്നിട്ട് അവമ്മാര് ചുമ്മാ മ്മ പറുദയും മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് സാധനവൊക്കെ എടുത്തിട്ട് പിന്നെ ഷോള് കൊണ്ട് മുഖം മറച്ച് അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ആ പിന്നെ എന്റെ മോളായിരുന്നു പുതിയണ്ണായിട്ടിരുന്നത് അപ്പം ആ അവക്കടെ ഷോളൊക്കെ വാങ്ങിയെടുത്തിട്ട് അവന്മാരെ സെക്കൻഡ് കൊണ്ട് കളി ചീ ഞങ്ങളെ തോപ്പിക്കാൻ വേണ്ടി ആഹ് അങ്ങനെ ന നല്ലൊരു ആ നല്ലൊരു ഇതായിരുന്നു പക്ഷെ എന്റെ വീട്ടിൽ കൂടുമ്പോ ഇത്രയൊന്നും കലാ കലകളൊന്നുംല്ലാട്ടോ എന്റെ വീട്ടിൽ കൂടുമ്പം ചുമ്മാ എല്ലാരും കൂടും വർത്താനം പറയും അങ്ങനെ ഭക്ഷണം കഴിക്കും പിരിയും ഇവിടെ അങ്ങനെയല്ല എല്ലാരും കൂടി കൂടിയാലും നല്ല കളിയും പാട്ടും ഡാൻസും എന്നാത്രം പാട്ടായിരുന്നോ മതി ആ പിള്ളാരുടെയൊക്കെ കഴിവേ അപ്പോ അത് നമ്മ ഒരു കഴിവും ഇല്ലാ അവരുടെ പിള്ളേരൊക്കെ പാട്ടും ഡാൻസും
ഇങ്ങനെയൊക്കെയ നമ്മള നമ്മുടെ കഴിവുകൾ പൊറത്ത് കൊണ്ടുവരാനും പറ്റിയ അവസരങ്ങള്
അതെ ആ ആരാവുമ്പോഴും മടിക്കല്ല നമ്മൾ എപ്പോഴും കാണുന്നവരാകുമ്പോ
അതെ അതെ അതെ ആ ടെൻഷനങ്ങ് മാറിക്കിട്ടും ഉം
ആ പിന്നെ അപ്പൊടെ ഇൻ്റെ മൂട്ടട്ടൻ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെയന്ന മല മലബാറിലാമ്പം അവരും വന്ന് അപ്പൊ അവരും ഞങ്ങൾ തമ്മിൽ കോർക്കുവാന്ന് പറഞ്ഞ് അങ്ങനെ ഡയലോഗൊക്കെ ഇട്ട് നല്ലൊരു അനുഭവമായിരുന്നു എന്തായാലും എല്ലാവരും ഒരു ചായ കുടിച്ചിട്ട് ട്ട് അങ്ങോട്ട് പോയി ആ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോയി അവിടെ പോയിക്കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ വൈകുന്നേരം ഫുഡും അവിടെ അനെ കട വന്ന് കിടക്കുകയും ചെയ്ത് ഒരാഴ്ച ഉണ്ടായിരുന്നോ സത്യത്തിൽ ചേട്ടനൊക്കെ
എന്തോ
പോയ എന്റെ ചേട്ടനൊക്കെ ഒരാഴ്ച ഉണ്ടായിരുന്നു ഇവിടെ അത
അതെ അല്ലെ ആഹ് ആഹ്
ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു ഉം ആയിരുന്നു എന്നിട്ട് അപ്പച്ചി ഇല്ല ഇല്ലാത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പൊ അവിടെ നമുക്ക് അനുഭവപ്പെട്ടത് അപ്പച്ചിക്കായിരുന്നു കുടുംബയോഗം നടത്തണം നടത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന തേ ആ സമയത്താ അപ്പച്ചി മരിച്ചു പോയത് ആഹ് അവരുക്കൂടി ഇപ്പോ എല്ലാവർക്കും എല്ലാ എല്ലാരോടും നട ആഹ് വെച്ചാലോ വെച്ചാലോന്ന് ചോദിച്ച എല്ലാത്തും ഇരിക്കുവായിന്ന്
ഇങ്ങനെ കു കുടുംബയോഗം വെക്കുമ്പോ എല്ലാരും ഉണ്ടാവൂല്ലോ ല്ലെ
ആഹ് എല്ലാരും കൂടും
ആഹ് അതെ അതെ അതെ
അല്ല നമ്മക്കുണ്ട് ആ പേരും പറഞ്ഞ് ചുരിദാർ എടുക്കാൻ പറ്റി ഒപ്പനക്കും ഒരു ചുരിദാറ് അന്ന് കൂടാന ഒരു ചുരിദാർ എടുത്ത് കിട്ടി അങ്ങനെ രണ്ട് ചുരിദാറും കിട്ടിയതുകൊണ്ട്
അതെ അതെ ആഹ്
ഇപ്പഴും വല്യ ആവശ്യ വന്നാലേ നമ്മള് ഡ്രസ് എടുക്കൂള്ളൂ പുറത്തോട്ട് അങ്ങനെ പോകണില്ലല്ലോ
അതെ അതെ അതെ അതെ അതെ ഉം
പിന്നെ പിന്നെ എന്താ പറ മക്കളൊക്കെ ഇങ്ങനെ ടൂറൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണോ മക്കളൊക്കെ സ്കൂളീന്നൊക്കെ വിടുവോ അവരെ പോകുമ്പോ
സ്കൂളിന്ന് വിടാൻ എനിക്ക് വല്ല്യ താല്പര്യല്ല ഞാന് അല്ലാതെ തന്നെ ഇവിടെ അത്യാവശ്യം പോകുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ മൂ ത്ത മോള് പത്തും പ്ലസ് ടു ഒക്കെ ആയപ്പം നിർബന്ധം പിടിച്ചു പോയി പോണം പോണംന്നും പറഞ്ഞൊണ്ട്. അപ്പൊ പറഞ്ഞരാവില. ഇട കൊക്കെ പിടി ഇപ്പൊ ആദ്യ നല്ല ടൂർ പോവ ഇപ്പൊ കൊറവാ പോക്ക്. പിന്നേടെ പൈ സ്കൂൾ ഫീസും അന്താ അല്ലാതെ ഇങ്ങനെ ടൂറ് പോണു. ഈ സ്കൂളുകളിൽ എന്തോത്രം പൈസയാകും എല്ലാം ഒരു വഴീന്നന്നെ വരണ്ടേ. ഓന് ഇപ്പൊ ടൂർ പോക്ക് കൊറവാ
ആഹ്
അവിടെയ് കഴിഞ്ഞാഴ്ച ടൂർ എല്ലാരും കൂടെ ഒന്നിച്ച് കൂടി പോയതന്നെ
ഉം അടുത്ത്‌ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഒണ്ടോ അതോ
ഇവിടെ നമ്മുടെ ജില്ലയില് ഇഷ്ടന്മാരി ഉണ്ട് പക്ഷെ നമ്മള് ഇവിടെന്ന് പോവുലല്ലോ നമ്മള് പൊറത്തൂടി അല്ലെ പോവുള്ളൂ. അടുത്ത ജില്ല ജില്ലയിലേക്കല്ലേ പോവൊള്ളൂ. നമ്മള് കാണാത്ത കാണാത്ത ഭാഗം കാണാത്ത ഒത്തിരി ഉണ്ടായിരിക്കും താനും. നമ്മടെ ജില്ലയിൽ തന്നെ ഒത്തിരി ഉണ്ട് കാണാത്തത്. എന്നാലും അവിടെ പോവൂല പിള്ളേർക്ക് പറയതിന് ഇഷ്ടം ല്ലാന്നെ അങ്ങോട്ട് പോണോച്ചാ ഏയ് അങ്ങോട്ട് പോണ്ട. ഞാനില്ല അങ്ങോട്ടാണെങ്കിൽ എന്ന് ആദ്യമേ പറയും
ആഹ് ആഹ് ആഹ്
ഫ്രീയാണോ പിന്നെ നമ്മൾകാട്ടിം കൂടുതൽ പോകും നമ്മുടെ നാത്തുൻ നാത്തൂൻ മാരൊക്കെ.
അതേല്ലേ ഉം ഉം നമ്മള് പിന്നെ അധികം ചെലവ് വരാത്ത രീതിയിലൊക്കെ ടൂർ പോകാനൊക്കെ നോക്കും പക്ഷെ പിള്ളേർ വലുതായി കഴിഞ്ഞാൽ പറ്റൂലല്ലോ.
ആഹ് പറ്റുല ആഹ് പിള്ളേർ
പിന്നെ അവരുടെ ആഹ് അതെ മാ ത്രല്ല അവരുടെ ഇഷ്ട ഉണ്ടല്ലോ ഇന്നടുത്ത് പോണന്ന് ഒക്കെ
ആഹ് പിന്നെ കാര്യം ഉണ്ട് ഞങ്ങളെ ടൂർ പോവാണെങ്കിൽ എല്ലാ പൈസയും ഇവിടുന്ന് അണ്ണച്ചിന്നെ മൊടക്കുള്ളു. ആഹ് എന്നാ വെച്ചാൽ നാത്തുമാരൊക്കെ എല്ലാരും വരുമ്പം അവിടെല്ലാം ചെലവ് ഏറ്റെടുത്ത് അവര് കൊടുക്കാന്ന് പറഞ്ഞാലും കൊടുക്കൂല മേടിക്കൂല. അതൊക്കെ ആക്കി വെച്ചിട്ടേ എല്ലാരിം ടൂർ പോകാൻ വിളിക്കുള്ളൂ.
ആഹ്
അല്ലാതെ അവരുടെ കയ്യിൽന്ന് ഇങ്ങനെ പിരിവ് ഇട്ടത് എടുക്കൂല. ഇത്ര ഇത്രയൊന്നും പറഞ്ഞൊന്നും എട്ക്കൂല പിന്നെ എല്ലാരും. കുടു മ കുടുംബക്കാർ മൊത്തം കൂടുവാണെങ്കിൽ അങ്ങനെ കുടുംബ യോഗത്തിന് മേടിച്ചില്ലേ അതുപോലെ മേടിക്കും അല്ലാതെ ഇല്ല എന്താ ഇല്ലാത്തവരോട് ഞാൻ തന്നോളാന്ന് പറഞ്ഞ് അങ്ങനെ ഏറ്റെടുക്കും.
ആഹ് ഹാഹ് ഹാഹ് അല്ല കൊടുക്കാനൊക്കെ മനസ്സുള്ള ആളാ.
ആഹ് കൊടുക്കാനോ പക്ഷെ നമുക്കൊരാവശ്യത്തിന് പൈസ ചോയ്ച്ചാൽ ഏയ്‌ എന്തിനാ ഒരു കണക്ക് എല്ലാത്തിനും കണക്ക്‌ പറയും നമ്മളെ കാര്യ ത്തിന് മറ്റുള്ളോര് കാര്യത്തിന് എല്ലാ നി അവട്ന്ന് അവിടുന്ന് എന്നോട് പറയും അവിടുന്ന് മേടിക്കണ്ടാട്ടോ. ഞ നീ എന്താ പാ ചോ ട്ടാ പറഞേരെ ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞേരേ എന്ന് പറയും. നമ്മുടെ ഒരാവശ്യത്തിന് പോവാൻ വേണ്ടി ചോയ്ച്ചാ ഏയ് എത്ര രൂപ ആ ഇത്രയും രൂപ. അതിൽ കൂടുതൽ നയാപൈസ ഏയ് ഇല്ല അങ്ങനത്തൊരു. കണക്കുണ്ട് അങ്ങനെ നമ്മക്ക് നമ്മളേൽ ഇട്ടതിനു കണക്കുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറയും വഴ ക്കുണ്ടാക്കും ഇവിടെ കെടന്ന്
അതെ അതെ ഉം നമുക്ക് ചെറിയൊരു പരിഭവാ അതിനോട്.
ആഹ് അതുപോലെ നമ്മള് ആവശ്യ ശ്യങ്ങൾക്ക് പൊറത്ത് പോകാൻ നേരത്ത് പൈ ഇത്ര വേണോം ചോയ്ച്ച് മേടിച്ച് കഴിഞ്ഞൽ അതിൽക്കൂടുതൽ ആവുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുക്കുവല്ലോ അപ്പൊ നമ്മൾ ഈ അവിടുന്ന് ഇവിടുന്ന് ഒരു ഇച്ചിരി ഇച്ചിരെ ഒക്കെ സൂക്ഷിച്ചു വെക്കണേന്നൊക്കെ നമ്മള് എടുക്കും എടുത്തിട്ട് എന്നാ അത് ഉപയോഗിക്കും അവള് അങ്ങനെ ഓൻ വിളിച്ച് ചോദിക്ക്ണ്ടല്ലോന്നോർത്ത് ഉപയോഗിക്കും ഉപയോഗിച്ചിട്ട് വരുമ്പോ തരാന്ന് വന്ന്‌ ചോയ്ക്കും തരാന്ന് പറയും ആഹ എന്നും രാവിലെ അവള് ഈ തെണ്ടലാ പിന്നെ പരിപാടി അത വരുമ്പഴും പോവുമ്പഴും ഇത് തന്നെ ഇവക്ക് അപ്പം പറയണെന്നാ നിന ക്കെന്നെ കാണുമ്പോ പൈസ മാ ത്രം മതി വേറെ ഒന്നും നിനക്ക് വേണ്ടാന്ന് പറഞ്ഞോണ്ട് അത് വേറൊരു പരിഭവം നമ്മടെന്ന് മൊടക്കണത് നമ്മക്കത് കിട്ട്യാലേ നമ്മക്ക് സമാധാനാവുള്ളൂ നമ്മള് അവിടന്നും ഇവിടന്നും കിട്ടണേ ഇച്ചിരിച്ചേ സൂക്ഷിച്ച് വെക്കണതല്ലേ
സൂക്ഷിച് വെക്കുന്നത് അതെ അതെ
ഓരോന്ന് മേ ഓ മേടിക്കുന്നേ എന്നിട്ട് പൈസ അച്ചി ഇല്ലാന്ന് പറഞ്ഞ് കയ്ന്ന് മേണ്ടിട്ടിത് മേടിക്കും മേടിച്ചിട്ട് തരാന്ന് പറയും വരുമ്പം മേടിച്ചു തരാന്ന് പറയും ഇതുവരെ ഇപ്പഴും കിട്ടിട്ടില്ല ആ പൈ ഞാനാങ്കി മക്കളെ മേടിച്ചു താ മേടിച് താ പറഞ്ഞ് മക്കളോട് പറയലും അങ്ങനെയാ കാര്യങ്ങളൊക്കെ
ഉം ഉം ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കോ പിള്ളേര്
പിള്ളേര് എന്താ ഓരോന്ന് കാണുമ്പം അത് വാച്ചായിട്ടും ആഹ് അങ്ങനെ എപ്പഴും മേടിക്കൊന്നില്ല എന്തായാലും ഇവടെ വരുമ്പം പൈസ കൊടുക്കണല്ലോ അന്നാ അത് നേരത്തെ കൈപ് മേടിച്ച് വെക്കൂല മേടിക്കും അവന്മാര് എ എത്തുമ്പം പറയണെ തന്നേക്കാന്ന് പറയും അന്നിട്ട് എത്തുമ്പോ എന്നാ അമ്മിട്ട് മേടിച്ചോളാൻ പറയും പിള്ളേര്ടെ പിള്ളേര് എന്നിട്ട് ചോദിച്ചു മേടിക്കും പിന്നെ നമ്മ അപ്പ നമ്മള് എടുത്ത് കൊടുക്കില്ലേ ആൾക്കാര്ടെ മുമ്പി നിക്കുമ്പം അപ്പം എടുത്തു കൊടുക്കും ബൻ തരാന്ന് പറയും എന്നിട്ട് ഒന്നും പറ യാൻ പറ്റൂല ഞാൻ പിന്നെ അതുകൊണ്ട് ലാസ്റ്റ് ചോൻ ചോയ്ച്ച്ട്ട് ആഹ് ഡ്രസ് എടുത്തോട്ടെ ഒരെണ്ണം എടുതോട്ടേന്ന് കഴിഞ്ഞിസം ഒരെണ്ണം ഓർഡറ് ചെയ്ത് മേടിക്കും
ആഹാ ഹാഹ്
കടേ പോയപ്പം വെലെ നോക്കുമ്പം കടേത്തത്രയും വിലല്ല കടെ പോയ് കഴിഞ്ഞ എല്ലാതും തെരഞ്ഞു നോക്കി അത് നല്ലതാ ഇത് നല്ലതാ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണ്ടേ ഇതാവുമ്പോ നമ്മുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല എടുക്കാനൊക്കെ നല്ലേളുപ്പവാ പക്ഷേ സൈസ് ഒത്ത് കിട്ടിയാതിന്നുള്ളു അല്ലേ
തുണിയും കിട്ടണം അതെ അതെ അതെ ഞാൻ പിന്നെ ഓൺലൈൻ വഴി ഒന്ന് ഡ്രെസ്സൊന്നും മേടിക്കാറേ ഇല്ല
ഞാൻ അങ്ങനെ വാങ്ങാറില്ല ഈ സമയം വഴി എന്താണ് രണ്ട് രണ്ടെണ്ണം മേടിച്ചു ഡ്രസ്സ് എന്നാ വെച്ചാ അത് നല്ല തുണി ആദ്യം മു നമ്മ കിട്ടിയപ്പം നല്ല ചേ നല്ല ചേരുന്നുണ്ട് ഇട്ടിട്ട് നല്ല ശേലും ഇണ്ട് അപ്പം ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു ഒരെണ്ണം മേടിച്ചോട്ടെ ചോദിച്ചു മേടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പൈസ തന്നിട്ട് പോയപ്പം മേടിച്ചു
ഉം ഉം
അതായത് നല്ല നല്ലൊരുതായിരുന്നു സുറുമേന്ന് ഇടുത്തത് തൃപ്‌തി ആയില്ല ഇന്നാള് ചേട്ടത്തി വേ ഓർഡറ്യ്ത് മേടിച്ചന്നെയാ അത്രേം സെറ്റപ്പായില്ല
ഞാനിപ്പ കഴിഞ്ഞിസം എന്റൊരു കൂട്ടുകാരി വിളിച് ച്ച് ഇതുപോലെ അവള് ഓൺലൈൻ വഴി ഒരു സാരി മേടിച്ചന്ന് പറഞ്ഞേ എന്നിട്ട് ഏഹ് എനിക്കതിൻ്റേട്ത്ത് അയച്ചു തന്നിട്ട് ഞാൻ ഒരെണ്ണ ഓർഡർ ചെയ്തിട്ടുണ്ട് അറിയില്ല വരുമേ നെയ എനിക്കത്ര ഒരു കോൺഫിഡൻസ് ഇല്ല അതിനെ പറ്റി ഈ ഓൺലൈൻ വഴി മേടിക്കുന്നതിനെ പറ്റി അപ്പൊ ഇനി വരുമ്പോ അറിയാം എത്രയാകും എങ്ങനെയാകും എന്നൊക്കെള്ളത്
എല്ലാം ശരിയാവൂലട്ടോ എന്റെനാത്തൂനി കഴിഞ്ഞ ദിവസം ഓ അ ഒരു കൂട്ടര് പറഞ്ഞു കൊടുത്ത് മേടിച്ചന്നാ പറഞ്ഞത് മേടിച്ചിട്ട് ഓ അവരുടെ ഓഫീസുള്ള കൂട്ടാരിയേ അത് കൊടുത്ത് മേടിച്ചിട്ട് എന്ന പറ്റിയന്ന് വെച്ചാ ചുരിദാർ ഓർഡർ ചെയ്തിട്ട് സാരിയാവന്നത് സാരിയാണെങ്കിൽ കൊള്ളൂല ഉടുത്തി പറിച്ച സാരി ഉ ഉടുത്തിട്ടൊക്കെ ഇരിക്കുന്ന സാരില്ലേ തെന്നി പോണേ അതുകൂട്ട് അടിയിലൊക്കെ അപ്പടിച്ചെളിയായിട്ടൊക്കെയുള്ള സാരി അത് കിട്ടിയത് അവരങ്ങ് സാരി ഉടുക്കാത്തവരാ ചുരിദാറൊക്കെ ഇടുള്ളൂ സാരിയൊന്നും ഉടുക്കാറില്ല അപ്പൊ അവർക്ക് കിട്ടിരിക്ക്ണഅതായിരുന്നു തിരിച്ചടിക്കാൻ പറ്റുവോ ആഹ്
അങ്ങനെയുള്ളതുണ്ടല്ലോ തിരിച്ചയക്കാൻ പറ്റുന്നെ ഞാനിപ്പോ എന്തായാലും എടുത്തത് ഏഴു ദിവസത്തെ റിട് ട്ടേൺ പോളിസി ഉണ്ട് ഏഴു ദിവസത്തെ റിട്ടേൺ പോളിസി ഉണ്ട്
ആഹ് ആഹ് ഇത് ഉടുത്തീട്ട് പഴ്കിയ സാരിയക്കെ സാരിയ ആഹ് എന്നാൽ തിരിച്ച അയച്ചു ഇല്ലേല്ല അതിന് മരുമോം കൊടുത്തേക്കാം സ സാധന് വരുമ്പം കൊടുത്തേക്കാൻ പറഞ്ഞേ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നിട്ട് അവര് വീട്ടിൽ ഇതില് അവര് ജോലിക്ക് പോന്നാറല്ലേ അപ്പൊ അവർക്ക് പൈസ മേടിക്കാക്കെ ആൾക്കാര് വരുവല്ലോ പ്പോ ഡ്രസ് ഉണ്ടോന്നൊക്കെ ചോദിക്കും അപ്പന്നാ അവർക്കൊക്കെ കൊടുത്തേക്കാൻ പറഞ്ഞെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ഓക്ക നമ്മൾ ഉദ്ദേശിക്കണകൂട്ടല്ല ചുരിദാറാരുന്നു ഓർഡർ ചെയ്തത് വന്നത് സാരി പിന്നെ കൂട്ടുകാരി മുഖേനെ ആയകൊണ്ട് ആ ഓക്കെ ഓക്കെ
ഓക്കെ
ഉം